ഹലോ ആ! കേൾക്കുന്നില്ലേ?
ആവോയ്‌സ് ക്‌ളാരാണോ? പിന്നെന്താ കുട്ടി അങ്ങനെ പോണ ഉഉ സുഖമാണോ? ക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക പേര പേരക്കുട്ടി കുട്ടി ഇങ്ങനെ ഓരോന്ന് പിച്ചിം പയിം പറഞ്ഞ് കൊണ്ട് കൊണ്ടൊപ്പ ഇണ്ട്
ഏ എന്നെ വന്നോര്
ഓല് ഒക്കപ്പോ അടുത്ത പത്തീസായി പെരുനാൾക് അപ്പോള ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോളന്ന് വന്ന കാണ്ട് പോയരരുന്നു നിന്നിട്ടില്ലരുന്നു അപ്പ- പോയരെ നിക്കാൻ വന്നതാ
ഏ ഓൻ വിദേശത്തേക്കൂല
ഉം ന് പത്തീസ്തേ ലീവനൊക്കെ വരാ ഓലെ അവിടെന്നു ഫാമിലി ഓളും കുട്ടികളൊക്കെ അവിടെത്തന്നെന്നു ഓല്പ്പ വ ട്ട് രണ്ട് മൂന്ന് മാസ ആട്ടുള്ളൂ
ഏ ഓലമ്മീ ഓലക്കാടണോ?
ഉം അല്ല ഒലെമ്മീ ഇപ്പിമ് ലൊക്കെ പോയിന്നു ഒലെ കൂടെ ഒലെ കൂടെ അവിടെ ആറുമാസം നിന്നീന്ന് ഓല് കുറച്ച് മുന്നേപിന്നെപ്പ വലിയ സുഖംന്നു വീണൊക്കെ ചെയ്ത് കാണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യംഓല് പോയിട്ടില്ല ഓല് കഴിഞ്ഞ പ്രാവശം ഹജ്ജക്കെ കഴിഞ്ഞ് വന്നാഇമ്മിമ് ഇപ്പിക്കേ
ആ ഓട് വി മ അത്തിന്റെ ഉള്ളൊക്കെ കേറി ഒന്ന് കാണാനയി ഓക്
അ ഓള് പോലുണ്ട് ഓള് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യക്കയി
എനിക്ക് ഇഷ്ട വിമാനത്തിനുള്ളിൽ കേറാൻ പക്ഷെ ഇച്ച് പേടിയാ മേലേക്കൂടെപോവുമ്പോ
ഉംറ ഒന്ന് പോയിക്കോണ്ടി പോവുമ്പാലല്ലേ കാണാ
പോമ്പളെ കാണാ മേലക്കൂട് പറക്കുമ്പോ ഒരു പേടി
അ ഒരു പേടില്ല ഞാൻ പോയി ണപ്പാപോയിന്നിട്ട് ഒരുവർഷ
ഹെ
ഇക്കെ ചെയ്ത് പോന്നു അവിടെക്കെ ഉം കൊഴപ്പൊന്നുല്ല പോയാല് അതി ഉള്ളില് കേയറിട്ടന്ന കേറേ ണോ പോകുമ്പോ രു ണ്ടാവും തിരിച്ങ്ങണ്ട് വന്നായിൽ ഇറങ്ങുന്ന ടമിൽരു ത് ണ്ടോ അല്ലാത്തരു പ്രശ്നന്നുമല്ല അല്ലാപ്പ നമ്മൾ അയിന്റെള്ളിലാന്നൊന്നും നമുക്ക് തോന്നൂല അങ്ങനെ പോവാ മ് അതൊക്കെെയറ നമ്മള് നമ്മള ചേവിൊക്കെ ഒരു മോളനും ഒരു ബിമുട്ടൊക്കെ ചെയ്താരോ കഴഞ്ഞുള്ള പ്രശ്നൊന്നുമല്ല ഉ പോഓല ഇപ്പോൊ കൊറേ വർഷ ഓളോ വഷത്ത തന്നെ പോയ ഓള കുട്ടീ വ വലുദിന വയറ്റിലുണ്ടായിൊക്കെ വന്ന് പിന്നെ സീക്ഷിിച്ചാല പിന്നെ പോയി ഓളോഓള കുട്ടികളൊക്കെ പോയിക്കോുല്ല കുട്ടികള അവിടെ ചേർത്ത് ഇത്തൊക്കെ ചെയ്തിരുന്നു ആദ്യം ചേർത്ത് പിന്നെ എൽ കെ ജി വി കെ ജി ഒക്കെ കഴിഞ്ഞു പോന്നിരുന്നു ഇപ്പൊ പ്രാവശ്യം പോയാലും ചേർത്തിരുന്നു പോഓർന്നോ പിന്നെ ഓ വീട്ടില ആള് ചമാപ്പാകും വീട്ടില ആളും ചേർന്നങ്ങനെ പോഓന നാട്ടിൽ ഒന്നൊക്കെീവ് കട്ടൂല അത്യാം പതിനഞ്ച് ദിവസം ഒക്കെ കിട്ടുവൊള്ളൂ അപ്പോ പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു ആ ക്കെ കഴിക്കാണ്ട് ആക്സിഡന്റ് ഒക്കെ ആയിക്കൊണ്ട്ങ്ങനെ വണ്ടീടെ അതോണ്ടങ്ങനെ ഇപ്പൊ വീട്ടിലൊണ്ട് പിന്നെ കാര്യവായിട്ടൊന്നും പറ്റീട്ടില്ല ബിസിനസും കാര്യങ്ങളും ഷോപ്പ് കടകളും എന്റെയാളൊക്കണ്ട്
സ്വന്തായിട്ടാണോ കട
അപ്പൊ അതങ്ങനെ ഇട്ടുകൂടെം പോന്നാ പിന്നെ അതും ചെല്ലുമ്പോ വല്യ മെൻകട് അയ്ക്കാരം എതാണോ മറ്റേ പമ്പിങ് അങ്ങനത്തൊക്കെ ക്രോക്കറീസ് പിന്നെ ചട്ടിയും പാത്രം പിന്നെ ഹോട്ടലിന്റെതുണ്ട് ഹോട്ടലുണ്ട് അവടെ ആഹ് പിന്നെ സ്കൂളിൽ അവനെ അതില് തന്നെ പങ്കുണ്ട് അപ്പൊ പിന്നെ കുട്ടിയളൊക്കെ പഠിച്ചാലൊന്നും വലിയ ബുദ്ധി ബുദ്ധിമുട്ടില്ല
ആഹ് ആഹ്
അങ്ങനെയുള്ളതാളൊക്ക എന്റെ മോന് ഇപ്പ ആണ്ട പോയി പോയിക്കണോ ഓന്റെ കടേൽ അക്കൗണ്ടന്റ് ആയിട്ട്
ആഹ് അക്കൗണ്ടൻ്റായിട്ട് പോയിനോ
ഉം ആഹ് പോയിക്കണ് ഇല്ല ഓന് കല്യണാലോചിച്ചാൻ അയ്ക്ക്ണ് ഇരുപത്താറ് വയസായി നോക്കണ് ണ്ട് ഇല്ലടി അയിക്കണ് കഴിക്കാൻയിക്കണ് ഇരുപത്താറ് വയസ്സായി നോക്കണണ്ട് അങ്ങൊക്കെ ശരിയായാ നോക്കിയോക്കണം
ഓരോത്തന്നെ രണ്ടാളുണ്ടവിടാ
ഏഹ്
അക്കൗണ്ടന്റെ ആയിപ്പോയി ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനിയയറിൻ്ാ പഠിച്ചോല അടുുണ്ടോ അവന വാച്ച വല നോമുക്ക് വരും വല്ലാത്ത പോലും ആറ് അങ്ങനെ പോണ്
ആ ഇപ്പേനൊക്കെ എല്ലാവരും കണ്ടെത്തല്ലേ പുധനികളൊക്കെ
ഉമ് ആഹ് അവനോൻതന്നെ കണ്ടേച്ചു വേണം പിന്നെ ഇല്ല അതന്നെയാണപ്പ വിഷയം ആ കണ്ടക്കറിഞ്ഞും
ആ ക ആ അതാണ് കണ്ടെ ചോൽപ്പ് വരുന്നുണ്ട് കാണാത്തോർക്കില്ല
ആഹ് ഇന്ന് ചെറിയതിങ്ങക്കുള്ളത് കണ്ടേച്ച്ക്ക്ണ് വല്യവർക്കില്ല ചെറിയങ്ങക്ക് വയസ് ആവണെ ഒള്ളു വല്ല്യവന് പാതി ഇരുപത്തി രണ്ടിൽ കേറും ചെറിയതിങ്ങക്ക് വയസ് ആവണെ ഒള്ളു അഞ്ഞൂറ് പേരെത്താറായി ഇപ്പൊ ഇങ്ങനെഎന്തൊലും ഒക്കെ ഉണ്ടോന്ന് തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുവയാണ് ചെറുക്കന്മാരെയൊന്നും അതിൽ ഇടപെടുത്താൻ ആവില്ല അവലോടൊന്നും പറഞ്ഞിട്ടുണ്ട്
ഓനോട് ഒന്ന് പറഞ്ഞേക്കാവോ
പറഞ്ഞിട്ട് പറഞ്ഞാലും ശരിയണല്ലോ അത് കാശം വാങ്ങി പോക്കറ്റിലിട്ട് പോവാൻന്നല്ലാതെ ഒന്നും നടക്കണില്ല വേറെ ആൾക്കാര് ആര് പറഞ്ഞിട്ട് എനിക്കൊന്നും മെച്ചം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പറയാൻ പോയിട്ടില്ല ഞങ്ങ ഞങ്ങളുടേതായ രീതിക്കങ്ങന്നെ
ചെറിയോന്റെ പറഞ്ഞു വെച്ചനോ അങ്ങോട്ടുമിങ്ങോട്ടും
അതാ വീട്ടുകാരായിട്ട് പ പറഞ്ഞച്ചുണോങ്ങള്
ആ അതോല് ഓക്കെയണ് ഞാനും പോയി കാണേണ്ട താമസംള്ളു ഞാൻ പോയിട്ടില്ലേ അമ്മ എന്റെ ശരിയിട്ട പോവള്ളു പറഞ്ഞതാ ഞാൻ ഒന്നോട്
ആഹ് ഹാ ആ അങ്ങനെ
ശ
ഇവിടെ ഞങ്ങളടെ ഒരു കുട്ടി ഇതേപോലെ ഇപ്പോ കഴിഞ്ഞഴ്ച്ച നിക്കാഹ് കഴിഞ്ഞു അതോള് കണ്ടേച്ചീനി
കണ്ടച്ചാണ്ട് ആ നിക്കാഹ് കഴിഞ് രണ്ടീസം കഴിഞ്ഞപ്പോ പോയിം ചെയ്തു
ആട്ട വിദേശത്ത പോയത് അവരാ
ആ ആ വിദേശത്തേക്ക് പോയി ഓന് എന്താ സ്കാനിങ്ങിന്റെ ന്റെ ഒക്കെ ജോലിയാണ് പ
കൂട്ടി കൊണ്ടോയിട്ടുണ്ടായില്ലല്ലേ
കൊണ്ടോയില്ല പക്ഷെ ഓളെ കൊണ്ടോയി നിർത്തീനി ഓൻ പൊണേന്റെ തലേന്ന് അട കൊണ്ടേയി വീട്ട കൊണ്ടയി നിത്തി പിറ്റേന്ന് പോ പോരുമ്പോങ്ങോട്ട് എയർപോർട്ടിക് ആക്കി കൊടുത്താണ്ട് ഓന്റെ വാപ്പ ഇങ്ങോട്ട് കൊണ്ടന്നാക്കി
ഉം
ആ അതോട് കണ്ടെത്തിയന്നെ പെരക്കാാര്ക്കൊന്നും വല്ല്യ ഇഷ്ട്ടൊന്നുല്ല്യാന്ന്
ഉം
പിന്ന ഓൾ തമ്മിൽ ഹൈറ്റ് ൻ്റെയും പ്രശ്നണ്ട് ഓള് നല്ല ഹൈറ്റ് ഉണ്ട് ഓൻ കൊറച്ച് അത്ര ട്ട് തോന്നൂല
അങ്ങനെയണ്ല്ലേ അങ്ങനെ ഒന്നിട്ട് ബോതായി തോന്നണ്ടോ ന്നല്ലോണം അറിയിണ്ട
ആ നല്ലോണ്ണം അറയിണ്ട് ഓള് ചെരുപ്പിടാഞ്ഞിട്ടന്നോ വല്ലാറുണ്ട് ഓൻ ചെരിപ്പിട്ടുല്പോ ഫോട്ടടുത്തപ്പം ഓള ഓളല്ലറണ്ട് ഓൾ ചെരിപ്പിട്ടും ചെയ്ത് ഓൻ ചെരിപ്പിട്ടുല്ല്യ
തന്നെ ഇവളും ഇതേ ഇതേ മാറി ഇവ ഇവ പ്പ ഉ്പ കണ്ടിച്ചു ഞാൻ പറഞ്ഞ അതും ഒരു ഒരിഞ്ച് രണ്ടിഞ്ച് ഓൾ വലിപ്പം ഉണ്ട് അപ്പൊ ഓൻ ഞാൻ പ ആ ഞാൻ പറയാത് ഞാൻ പറഞ്ഞു െ പറ്റിയൊക്കെ ഞാൻോട് പറഞ്ഞിക്കുണു അപ്പം ഓൽക്ക് അതന്നെ മതി പറഞ്ഞാപ്പോ എന്ത ചെയ്യാം ഓൻ പറഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞല്ല ഹില്ലുള്ള ചെരുപ്പാണ് ഇട്ടണ്ടോക്ക് ഓൾ ക്ക് ചെരുപ്പ് കൊടുക്കുമാണ്ടറഞ്ഞ് ഞാന്.
ആഹ അങ്ങനെ ആ അതന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് ഓക്ക് യിലുള്ളത് പറ്റൂല
ഉം ഹീലില്ലാത്ത ചെരുപ്പിടേണ്ടി വരും ഉം താ ഞ പാപ്പമാ ഫോട്ടോ എടുക്കാൻ നിക്കണ്ട ചിലപ്പോര് ഇരുന്നാപ്പോറീ ഞാൻ പറയ മനുഷ്യമാര് കളിയാക്കുമ്പോ മാത്രം ഒന്നും ഇല്ല കുറ ഓനെ കളിയൊക്കിതാ തോനെ ഒന്നുല്ല്യ എന്നാലും ആ ഒരുതനല്ലേ കു കുട്ട്യാളെ ചെരുപ്പും ഉയരള്ള ചെരുപ്പൊന്നൊക്കെ ഇട്ടാലൊന്നൊക്കെ
ഏ പത്തെ മോഡൽ അല്ലെങ്കിൽ തന്നെ ഹീലുള്ള ചെരുപ്പല്ലേ ഹീലുള്ളന്നെല്ലേ എല്ലാക്കും ഇഷ്ടം
ആ സൈഡ് ആയിട്ട് നടക്ക ഞാൻ വിചാരിച്ച് ഓൾക്ക്‌ മതിയാനുമ അല്ലാതും ഞാൻ പറഞ്ഞുകൊടുത്തേക്ക്ണ് പിന്നെ ഒക്ക് അതന്നെ മതിയ പിന്നെ ഇപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പെരക്കാർക്ക് കൊറവ് കൊഴപ്പൊന്ന ഇല്ല്യ പെര്ക്കാരൊക്കെ ഓക്കേണ്. ഞങ്ങള് പോയിട്ടൊന്നൂല്ല്യ ഞാൻ പോയി കണ്ട്ക്കാണ്ട് പോ തില്ല്യ അപ്പൊ കാണാനൊന്നും പോണില്ല ഹ് മ് ന്റെ മോന്റെ ശരിയാവട്ടെ ന്നിട്ട് പോവുന്ന് .
ഏ നിക്കാഒക്കെ നല്ല മട്ടത്ത് കയിഞ്ഞ്ണ് ട്ടൊ. മാലൊക്കെ കെട്ടി നല്ല ഉഷാർല് കഴിഞ്ണ്.
എത്ര വയസ്സായി അവന്?
ഓള് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളേ.
ഹ്മ്.
ഇപ്പ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഡിഗ്രിക്കെത്തിനോ കൊടുത്ത്ണ് അറഞ്.
ചെർക്കൻ ആ ചെർക്കൻ ഗൾഫിൽ ലെ.
ആ ചെക്കൻ പ്പം വിദേശത്ത്ക്ക് പോയിണ്. ഓന് അഉടെ സ്കാനിങ്ങിന്റെ പണിക്ക്. മറ്റിലേറെ ഒന്നുടെ ശമ്പളണ്ട് ന്നറിഞ് അഉടെ.
ഉം ഇപ്പ അയിന് ഒപ്പം പഠിച്ചിനോൽത്തന്നെ കണ്ട ഇപ്പ മർ ട്ട്യാക്കൊന്നും വയസ്സും പ്രായൊന്നും അധികണ്ടാവൂല ഒക്കെ ഒപ്പകാ രേക്കാരം ഇപ്പൊ ഒരുവിദൊക്കെ അങ്ങനേണല്ലോ.
ആ അയിന് ഇവളമ്മീം നല്ല അയിറ്റ്ണ്ട്. ഐറ്റ്ണ്ടായിട്ട് ഓള് നല്ല ഐറ്റ്‌ ഐറ്റുണ്ട് തടീണ്ട് മ്മ വല്യൊരു പെണ്ണ മ്മ. അപ്പൊ അതുപോലെ ആവുന്നുള്ളൊരു ഇത് ഇവൽക്ണ്ട് ഇവളെ പേരക്കര്ക്കെ ഇപ്പ തടി അല്ലെങ്കിലും ഞമ്മക്ക് പ്രസവും കാര്യൊക്കെ കയിയുമ്പോ നന്നാവൊല്ലോ.
ആഹ്. അങ്ങനെ ആവുമ്പോഅപ്പൊ ആ കൊ കാണാൻ കോലക്കെടാവ അപ്പളാ ഇതാവ ഇപ്പൊന്നു വല്ലാ അറീ
അ ആ പ്രായം തോന്നും അതൊക്കെ ഒരോട് പ പറഞ് അങ്ങനൊക്കെ ഉണ്ടാവും അതിനൊക്കെ സമ്മതാണെങ്കി മതീന്ന് പറഞ്ഞപ്പോ. ആയിക്കോട്ടെ ഞങ്ങക്ക് എതിർപ്പില്ലന്നൊക്കെ പറഞ്ഞണ്ടാണ് നടത്തിയത്.
ആര് ചെറുക്കനും പെണ്ണു ഏക്കാരല്ലേ?
ആ ചെർക്കന് പെണ്ണിന്റെ വീട്ടുകാരോട് ഇബല് പറഞ്ഞണ് ചെക്കൻന്റെ വീട്ടുകാരോട് പെണ്ണ് പെണ്ണിന്റെ വീട്ടേര് പറഞ്ണ്.
എ എന്നിട്ട് ചെക്കൻറെ വീട്ടുകാര്ക്ക് മാണെന്ന്.
ആൾക്കു സമ്മതാണ്. അങ്ങനെ ഹ് നിർത്തീകാണിപ്പോ. ഇപ്പൊ ഓളപ്പ വന്നിട്ട് നട് മഅറ് മൂന്നിണ്ട് റ്ഞ് പിന്നെ നിക്കഇന് പ മുട്ടായും ഒരു കൂട്ട് ചുര്ദാറും കൊണ്ടന്നീനി. പിന്നെ അത്‌ കഴിഞാരേ നിക്കാഇന് കഴിഞ്ഞാരെ ഓള് അങ്ങട്ട് പോയി ഓൻ ഓന് പോണന്ന് തലേന്ന് പോയപ്പോ. വേറിം മാങ്ങി കൊടുത്ക്ണ്
ഉം ന്നായിക്കോട്ട ട്ട വേറെ പ്രത്യച്ചൊന്നും ല്ലല്ലോ.
എങ്ങനെ?
ക്കോട്ടെ വേറെ പ്രത്യേച്ചൊ ല്യല്ലോ ന്ന ശരി.